ഹലോ
ആഹ
കേൾക്കാം പറ്റ്ന്നുണ്ടോ കേൾക്കാം പറ്റ്ന്നുണ്ടോ?
ആഹ കേൾക്കാം കേൾക്കാം
കേൾക്ക
കേൾക്കുന്നില്ലേ
ആഹ് എനിക്ക് കേൾക്കാം. കേക്കാം പറ്റുന്നുണ്ട് കേക്കാം പറ്റുന്നുണ്ട്. പിന്നെ എന്താ എന്തണ്ട് വിശേഷം
ആഹ് എഹ് എന്താ ചെയ്യുന്നേ?
ഞാനിപ്പോ പി ജി കഴിഞ്ഞ്.
ആഹ് ആഹ് പിന്നെ മെരീ മെരിഡാണോ?
അല്ല മാരിഡ് അല്ല പി ജി കഴിഞ്ഞതേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് അയ് ശെരി.
അവടെയോ?
ഏതേയ്ര്ന്നു പി ജി?
ഹിന്ദി ഹിന്ദി ഹിന്ദി
ആണോ ആ ഇന്ത്യ ആഹ ശരി ആഹ ഇന്ത് ഇഷ്ടായിരിക്കൂല്ലേ
ഇഷ്ടപ്പെെട്ടതല്ല അടുത്തതാ നമ്മള്
അത് ന്താല്ലേ അങ്ങനെ പൊ ആഹ് ല്ല അങ്ങനെ ക് അധികെല്ല്യാത്തൊര് ഇതാണ്ല്ലെ ഓ ഹിന്ദിക്ക് ചേരല്ലേ.
ആഹ ആ ഇഷ്ടപ്പെട്ടിട്ടണല്ല പ്ലസ് വൺ പ്ലസ്ടൊക്കെ വെരെ പാടൊന്നുല്ല പക്ഷെ പിന്നിങ്ങോട്ട് ഭയങ്കര പാടാ.
ആഹ് അപ്പൊ ഇനിയും ബി എഡ് അങ്ങനെ ട്ക്കാനെന്തെങ്കിലും പ്ലന്ണ്ടോ?
പില
ഉം
ആഹ
ആ അപ്പൊ ബി എഡും പിന്നെ ഹിന്ദി ടീച്ചറായിട്ടൊക്കെ അങ്ങനെ
ആന്റെ ടീച്ചർ ടീച്ചറ ആായിട്ട് വർക്ക് ചെയ്യണമെങ്കില് ബി എഡ കൂടി വേണം
ആ ആഹ ആ വീട്
അങ്ങനെ കൊടുത്ത്. റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഡിഗ്രി കഴിഞ്ഞഞ് നേരരെ ഞാ പി ജിക്ക് പോയി ആ ബിയ വേണം എന്ത് ചെയിവാ
ഞാൻ ഹൗസ് വൈഫാ.
ജോലി വെ ഒണ്ടാ ജോലി
ഇല്ല്യഇല്ല്യ വീട്ടിലിരിക്ക തന്നെ
ആന്നല്ലേ കല്യാണം കഴിഞ്ഞു കുട്ടിഉണ്ട്
ആ് ഉം രണ്ടര വയസ്സായി കുട്ടിണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ജോലിയൊന്നും നോക്കലോട ആഹ് രണ്ടാൺമക്കളാ അപ്പൊ ചെറുതിന് രണ്ടര വയസ്സായിട്ടു
രണ്ടാമക്കൾ ആ ആ
ആഹ് ഉഹ
ലിപിക്കാത്തുള്ളത് മോൻല്ലേ കൊച് മോൻ
ആഹ ആഹ
ആഹ് ഹഹ് പിന്നെ അവിടൊക്കെ മഴയുണ്ടോ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നങ്ങ ഭയങ്കരമായിട്ട്
ഇല്ല ഇന്നലെ അല്ല ഒരു മഴ കിട്ടി ഇന്നലെ ഞങ്ങള് പിന്നെട് ടൗണില ഒന്ന് പോയിരുന്നേ ടൗണക്കല്ലയാ ഇവിടെ അടുത്ത്ല്ല ടൗണിലൊന്ന് പോയി അപ്പോ അവിടൊക്കെ നല്ല മഴ പക്ഷെ അത്ര മഴ ഇങ്ങോട്ട് പഴുതിയിലാ ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അടുക്കുള്ള അത്ര മഴ ഇങ്ങോട്ട് ഉണ്ടായില്ല ഉ ഇന്ന് മയ ഉണ്ടായിട്ടുംല്ല ഇന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തുള്ളിണ്ട ആഹ ഞാൻ രാവിലെ മ അലക്കിയതൊക്കെ മുകളിൽ കൊണ്ടിട്ടപ്പോ വിചാരിച്ച് ഇനിയിപ്പോ മഴ പെയ്യോന്നൊക്കെ കരുതി പക്ഷെ പെയ്തില്ല ഡ്രസ്സ് എല്ലാം ഉണങ്ങികി
ആഹ ആ പെയ്തില്ല
ഉം
ജോലി കോതിങ്ങിയോ
ഇപ്പൊ വെയില്ണ്ട് ചെറുതായിട്ട് എന്നൽ ആഹ അത് പിന്നെ രാവിലെ മോന് സ്കൂൾക്ക് കൊണ്ട് പോവുള്ളത് കൊണ്ട് ഫുഡൊക്കെ അപ്പ റെഡിയ ആക്കും പിന്നെ എന്തെങ്കിലും നമ്മുക്ക് വേറെന്തെങ്കിലും കറിങ്ങനെ എന്തെങ്കിലും ക്കാനുണ്ടെങ്കിലും ഉണ്ടാവും
പഠുന്ന ഉള്ള ആ
ഉഏ
മോനെ
ഞാപ്പൊ എന്റെ വീട്ട എട്ടാം ക് എട്ടാം ക്ലാസ്സില്
എട്ടാം ക്ളാസ്സില് ആ ആ് ആഹ
ഉം
വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്
ഞാപ്പൊ എന്റെ വീട്ടിലാള്ളത് ഇവിടെ പേരൻറ്സ് ഞൻ ഒരാളെ ഉള്ളു ഉ അത് കാരണം അധികം ഇവിടെത്തന്നെ ന ആഹ അത് കാരണം ഞാൻ അധികം വടത്തന്നെ നിക്കല്
ആഹ പറഞ്ഞി കൊഴപ്പൊന്നുമല്ല
ഇല്ല ഏർ വീക്കെൻഡില് വരും ആ് ഇപ്പൊ ആഹ പിന്നെ അവിടെ പിന്നെ എല്ലാരും ഉണ്ട് അവിടെ ആളുണ്ട് ഇവിടെയാണ് ആരും ഇല്ലാത്തത് ആ ഉം ഉ അപ്പൊ പിന്നെ ഞാനും മക്കളും ഇവിടെ നിക്കും
പിന്നെ ഹസ്ബന്ഡ് പിന്നെ അ ഒരു ഈ വീക്കെൻഡിലാ വരെ ഉ ഇപ്പൊ അ ആഹ അപ്പൊ പിന്നെ ഞാന് അത് കാരണം ഇന്നലേം മിനിഞാന്നു ഒന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല സായി പിന്നെ മോന് ഉറങ്ങുന്ന സമയ ത്താണ് എന്തെങ്കിലും ആഹ് ഈ ആഹ് അത് ശനിയാഴ് ച്ചഅവരു വരുവ ഇങ്ങോട്ടെ
വികൃതിആണോ കൊച്ച്മോൻ
ആഹ് ഭയങ്കര വികൃതി ഏഹ് വെ നല്ല കുസൃതിയാ നമ്മള് എന്തെങ്കിലുഓക്കെ ഒപ്പിക്കും ഉം എപ്പോഴ് ഒരു ശ്രദ്ധ വേണം
നമ്മൾ ഒരാള് നോക്കി
അങ്ങനെ എന്തെങ്കിലും കിട്ടിയ വായിലിട അങ്ങനത്തെതൊന്നുഇല്ല എന്നാലും അടങ്ങിയിരിക്കൂല എന്തെങ്കിലായിട്ട് ഇങ്ങനെ അക് ചെയ്തൊണ്ടിരിക്കും
ഉം
ആഹ് ഉം അത് കാരണം പിന്നെ അധികം അവിടെ പോയി നിക്കാത്തെ നമ്മളവി ടെ ഒന്നും ചെയ്യാനും സമ്മയ്ക്കൂല്ല നമ്മളെ സ്വന്തം വിട്ട് നിൽക്കുന്ന പോലെ എന്തായാലും പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഈ പ്രസവം കഴിഞ്ഞേനെഷം ഇപ്പം ഞാധികം ഇവിട തന്നെ നിക്കും മറ്റേ അവിട ആയിരുന്നു പിന്നെഈ മോനെ കൊ ത് അവിടെ നിക്കല് ബുദ്ധിമുട്ടാണന്ന് തോന്നീട്ട് എങ്ങനെ
അടുത്ത
ഹലോ
ഹസ്ബൻഡിന്റ അച്ഛനും അമ്മയൊക്കെ പാവം ആണോന്ന്
അവരൊക്കെ പാവാ ഉം ആഹ് അവർക്ക്ന്നെ അറിയാം കുഞ്ഞിനേം കൊണ്ടവിടെ നി
ക്കൊണ്ടല്ലോ ഇങ്ങനെ
ഏയ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുല്ല്യാ അഹ് ഒരു മ ക്കളായിട്ട് ഞങ്ങളെ കാണൂല്ല ആഹ് അഹ് മരുമക്കളായിട്ട് ഞങ്ങളെ കാ ണും സ്വന്തം മക്കളെ പോലെ തന്നെ ആഹ് അത് ശരിയാ ഞങ്ങള് ഞങ്ങള ഇഷ്ടത്തിന് ഞങ്ങള് ഇപ്പഞാൻ വീട്ടി പോയി നിക്കാണെന്ന് പറഞ്ഞ പോയി അയ്ന്റ് അഹ് അങ്ങനത്തൊരു ബുദ്ധിമുട്ടോ അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുവില്ല ഇല്ല ഇവിടെത്തന്നെ നി ക്കണോന്നിള്ള നിർബന്ധോ കാര്യങ്ങളോ ഒന്നു ഇല്ല
ആഹ് ഇപ്പ ചിലോർക്ക് അങ്ങനെയാണല്ലോ അപ്പൊ അതൊരു ഭാഗ്യാണ്. എല്ലാവർക്കും ഒന്നും കിട്ടി കിട്ടില്ലല്ലോ അങ്ങനെ
അയില്ല്യ ഇല്ല്യ ഞാൻ ഇപ്പ ഈ പ്രസവം പ്രസ് ഏഹ് ഗർഭിണിയായി ഈ ഏഴാമ്മാസത്തില് സ്വന്തം വീട്ടിലേക്ക് വരൂല്ലേ അന്ന് ഇങ്ങട്ട് പോന്നതാ ശരിക്ക് പിന്നെ ഇങ്ങനെ എട ക്കൊരാഴ്ച്ച രണ്ടാഴ്ച്ച അതില് കൂടുതൽ അവിടെ നിന്നിട്ടില്ല അതിന് ശേഷം.
ഓഹ് ഹോ
ഇവിടെ തന്നെ ഉം പിന്നേ അവിടെ ചെന്നിട്ടിണ്ടേന്നിണ്ടെങ്കില് ഇപ്പോ അഹ് ഒന്നും ചെയ്യൊന്നും വേണ്ട ഉം ഉം പിന്നെ വീട്ടില് ഇപ്പൊ ഇഹ് ക്ലീനിങ്ങിന് ഇതിനൊക്കെ ആളിണ്ടേ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് ഒക്കെ ഇണ്ടാക്കാ അത്രൊക്കെ ഇണ്ടാവൊള്ളൂ അതും ഇപ്പ അങ്ങനെ കാര്യട്ട് ഞങ്ങളിപ്പോ എല്ലാരും കൂടിയുള്ള സമയമയൊക്കെയാണന്നുണ്ടെങ്കി അപ്പ നമുക്ക്‌ തീരി യും അങ്ങന എല്ലാരും കൂടി ആകുമ്പോ പണി- തീരുമല്ലോ പക്ഷെ എന്തായിന്ന- ആഹ് നമുക്ക് നമ്മളെ സ്വന്തംവീട്ടി നിക്കുമ്പോ ആ ഒരു ഇത്‌ കിട്ടൂലല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ് - കുഞ്ഞിനും കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങള് പോരും അതിനെന്താ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല്യ അവരും പറയും കുഞ്ഞിനെ കൊണ്ടും വന്നിട്ട് ചെയ്യാനും സമ്മയിക്കുല പിന്നെ ഈ- പ്രായംന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രായമാണല്ലോ നമ്മള് പറഞ്ഞാലൊന്നും മനസ്സിലാക്കാനുള്ള- ഇതായിട്ടില്ലല്ലോ അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ താങ്ങി നി - ഇന്ന് കൊടുക്കണല്ലോ അപ്പൊ പിന്നെ ഏതായാലും ഇവിടെ നിക്കാന്ന്റിയോ
ചെലവരൊക്കെ ആണെങ്കില് ആദ്യത്തെ കുഞ്ഞ്, ആഛൻ അമ്മയും ആ ഉണ്ട്
ആഹ
ഉണ്ട് അല്ലാതെ
ആഹ ആ ചേച്ചിയാണല്ലേ
ആഹ
ആ അനിയത്തി എന്തിനാ പഠിക്കുന്ന
അനിയത്തി എംഎൽടിക്കും അനിയൻ ഐടിക്കു പോന്നു
ആണോ
ആഹ ആഹ
അച്ഛന നമ്മക്ക് ജോലിുണ്ടോ
ആ അച്ഛൻ മൈക്കാട് പണി അമ്മ തൊഴിലുറപ്പ് പോന്നു
ഉം ഉം
ഉം
ആ അപ്പൊ വീട്ടില് പിന്നെ പകല ആരുണ്ടാവില്ലേ ഇല്ലേ അമ്മക്ക് അധിക- ആ നമ്മുക്ക് അധികം ഉണ്ടോ ഉം ഉം ആ ആ ഉ ആഹ ആഹ് അപ്പൊ പിന്നെ ക്ലാസ് കോളേജ് അവരുടെ അടുത്ത് തന്നെ ആണോ
ഇല്ല ഇല്ല ഇവിടെ അടുത്തല്ല അത് കുറച്ച് ആ പി ജി ചെയ്ത് കോളേജ് അടു- ഇതല്ല അത് പോണം ഒത്തിരി പോണം
ആണോ ഡെയിലി പോയി വരുവായിരുന്നോ
ആടെയിലി പോയി വരുച്ചച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ ഒ ആറ മണിയൊക്കെ ആകും ടയിലി പോയി വരും ഉം ഉ
ബസ്സൊക്കെ പെട്ടന്ന് കിട്ടുവോ വീട്ടില്
ആഹ് ബസ്സൊക്കെ കിട്ടും ബസ്സൊക്കെ കിട്ടും ആ ബസ്സൊക്കെ കിട്ടും കിട്ടും ഇപ്പൊ പിന്നെ പ്രിയദർശിനി ഉണ്ടല്ലോ
ആ അത് ശരിയാണ് കെഎസ് ആർടി സ- സി റൂട്ടുള്ള ഏരിയ ആകും അല്ലേ
ആ ഏരിയാണ് ഏരിയാണ് ആച്ചിരി നടക്കണം ബസ് സ്റ്റോപ്പ് വരെ
ആഹ ആഹ ആഹ ഇപ്പൊ ഇത്തിരി നടക്കാൻ ആ ഉം എന്തെ
കാരണം ആഹ
എല്ല എന്ത് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല
ഇല്ല അവൾക്കു ഇത്‌ ശരിയായില്ലന്ന് പറഞ്ഞതാണ്
അതെന്തെ
അല്ലെ അത് കാരണം ഇപ്പൊ കൊറെ പേര് ആഹ കാരണം നല്ല കാര്യാണ് പക്ഷ പ്രൈവറ്റ് ബസസ് കാരൊക്കെ അവ- എന്റെറെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ് അവരെ- അവര് അതിൽ നിന്ന് കിട്ടുന്നതിനകത്ത്ണ് അവര് വീട്ടിൽ കൊണ്ടുവരുന്നത് പക്ഷെ കെഎസ് ആർടി സിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് അവർക്ക് എന്തായാലും കിട്ടും എത്ര പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് പൈസ കിട്ടും പക്ഷെ ഇവർക്ക് ഒരു ദിവസം ആണ് അതിന്നു കഴിയുന്ന ഞങ്ങളുടെ ഇവിടൊക്കെ ആ- കാരണം ആ ഞാാനിങ്ങനെന്ന് പോയി വരും നമ്മള എവിടെ പോകുമ്പോക്കെ ഇങ്ങനെ അവരുടെ അല്ലഗിൽ പിന്നെ സ്കൂളിൽ പഠി പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ ആണ്
ആ
നല്ലതാണ് പക്ഷേ
അത് പിന്നെ ഈ സീറ്റ് ആകെ ഒരു രൂപ അത്രക്കെല്ലേ ഉള്ളൂ ഉം ഉം അത് ശരിയാണ് ആ കളക്ഷൻന്ന് വേണമല്ലേ അവർക്കുള്ള ചി കൂലി കൊടുക്കാന് അതാത് കുറഞ്ഞു പോവും
അതെ
ഉം ഉം അത് ശരിയ അതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിട്ടല്ലേ അവര അങ്ങനെ കഷ്ടപ്പെടുന്നത് ഉ ഉ
വല്ലാതെ എന്തോ ഈ സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ചൊക്കെ കൊടുക്കുന്ന പരുപാടി ഉണ്ടായിരുന്ന ല്ലോ കുട്ടക്കാരനപ്പം പക്ഷെ അതൊക്കെ കൊണ്ടുവരണം അതൊന്നുമ ഇല്ല ഇത് മാത്രം നടത്തീട്ട് എന്താ കാര്യം
ആ ഉമ്മ് ഏതായാലും ഇങ്ങനെ ദിവസം ജോലിക്ക് പോകുന്ന ലേഡീസ് ചില ഒരു ഗുണമാണ് ഒന്നാത് ഇപ്പൊ ഞങ്ങള് ഈ വീടിന്റെ മുന്നിൽ കൂടി ഉണ്ടല്ലോ കെഎസ് ആർ ടിസി റൂട്ട് മാത്രമാണ് പ്രൈവറ്റ് ബസ്സ് ഇല്ല അങ്ങെനെ ത്തെ ആളുകൾക്ക് ടൗണിലേക്ക് പോകാന് ഇതൊരു ലാഭ സുഖമാണ് ആ എന്തതാ ഞങ്ങ ഈ റൂട്ടില് കെ എസ് ആർ ടി സി മാത്രമാണ് ഓടുന്നത്
ആ ഓടുന്നത് അതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത് ആ കാര്യം
ആ ആ അതാണ് ഉം
അല്ലെ പിന്നെ അവർക്കും കൂടി മാസം എന്തെങ്കിലും ആ
ആ അതെന്തോ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞണല്ലോ മൂന്ന് മാസത്തിന് ഇളവ് കൊടുക്കാന്ന് എന്തൊക്കോ അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടിരുന്നല്ലോ ഉം വാർത്തയില്
ഉം ഒന്നു ഒരു ഒരു സൈഡ് നോക്കിയാ കൊള്ളാം കൊഴപ്പമില്ല ഫ്രീ ആയിട്ട് പോവാ എത്ര പേര് ഇപ്പെട്ട കാണോ വണ്ടിക്കൂലിയൊന്നും ഇല്ലാത്തവരെന്നെ
അത എന്താന്ന് ചെലേ സമയങ്ങളിൽ നമ്മള കയ്യിൽ പൈസ